പിന്നെ നിടെ എന്തൊക്കെയാ വേറെ എന്തൊക്കെ സുഖ എല്ല
സുഖം തന്നെ പിന്ന ഞാന് ഒന്നുല്ല മോക്ക് ചായ കോടുക്കാ നോക്കാ അവള് വന്നിക്ക്. അപ്പോ ആഹ്. അപ്പോ ഓള് ഒന്ന് കുഴിച്ചുങ്ങാനും. റെഡിയായി വന്നിട്ട് പിന്നെ ആ ആ പുറത്തതാന്.
പോരണ്ടു പോയില്ല ചോറന്നിട്ട് പോയില്ല.
ഇല്ല ഇവിടെണ്ട്.
ആഹ് പിന്നന്നെ ഇനിപ്പ കുഴപ്പല്ലല്ലേ ആഹ്. എന്താ ഓളുപ്പാക്ക് ജോലി ഞാൻ ഇന്നാള് മാറ മറന്നു ചെയ്തു പറഞ്ഞു.
അവിട്ട ഷോപ്പില് പിന്ന സൂപ്പർ മാർക്കറ്റില്ലേ പിന്നെ ഷെയറായിറ്റെ അങ്ങനെ ഉം. പിന്നെ അയിന്റെ ഇടയില് അല്ലാണ്ട് വണ്ടിന്റെ കച്ചവടം അങ്ങനെ ക്കണ്ടാവും അങ്ങനെ കാണാ പിന്നെ ആ നിങ്ങളെ പുയ്യാപ്പളാ ഇവിടെല്ലേനോ?
ഞാൻ അവിടെത്തന്നെ കോഴിക്കടനെ.
ആ ആ ശെരി അപ്പോ നല്ലെണ്ണം കോഴിയൊക്കെ ഉണ്ടാവും.
കോയൊക്കെല്ലണം കിട്ടും അതിനൊന്നും കൊറവ്വന്നില്ല ഇല്ലത് പാർട്സ് കൊണ്ടേർലില്ല്യ അത് മറ്റേ പോയി പാർട്സിന്റെ കോയി അങ്ങനെ ഇറക്കലില്ല്യ. മറ്റേ നമ്മളെ ബ്രോയില ബ്രോയിലറാണ് അത ഒ പാർട്സിന്റെ കല്യാണ പാർട്ടിയോക്കെ. അതിന് വടത്തൊക്കെ ആ കൂടുത്തു കൂടി അണ്ട് പോകവും കൂർത്തു കൂടി. ഓരോരുത്ത എങ്ങനെ അങ്ങനെ പോകും നമ്മള് കല്യാണത്തിന്റെ പറ്റന്തൊണ്ടകുമ്പോണ് കൂടുതൽ പാർട്സ് കിട്ടല് അല്ലെ.
ഉണ്ടായാലേ
അത് അങ്ങനെ ഓർഡർ ഇല്ല കല്യാണം ഓർഡർ കിട്ടൂല ഈ നമ്മള ദിവസ്സിള്ള അങ്ങനെയള്ള ആ കച്ചവടം തന്നെയ അ എന്തേലും ബാ ക്കി ഉണ്ടാവും രാത്രിയൊക്കെ വെട്ടിയച്ചില് ബാക്കിയല്ലേ ഉച്ചക്ക് ചോറുണാ വരുമ്പോ പ്രത്യച്ചില് വാക്കി എന്തെയും ഉണ്ടേൽ കൊണ്ടുവരു അല്ലാതെ നമ്മളെ പരിഹരിച്ചട്ട് കൊണ്ടുവരുലേട്ടാ. കുറച്ച് എന്തെങ്കും ചിലപ്പോ ഒരു ഇരുന്നൂറ്റിമ്പണ്ടാവും ഉണ്ടാവോ അല്ലെങ്ക ഒരു അഞ്ഞൂറ്ണ്ടാവും അതു കൊണ്ടുവരുവാ അപ്പൊ ഞങ്ങളൊ നേരം അതോണ്ട് പൊ അല്ലെങ്കില് രാത്രി ഒക്കെ കൊടുതയ്ക്ക കിട്ട കുട്ടിയ നകൾക്ക് രാവിലത്തൊക്കെ വൽക്കും കുട്ടികൾക്ക് സ്കൂൾക്ക ആവും ഞങ്ങൾക്ക് രാവിലത്തൊത്തെ കറിയാവുകയും ചെയ്യും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകലേന് ഇപ്പൊ അതും ഇല്ലല്ല. ഇപ്പൊ എവിടെ കിടക്കണത കൊണ്ടൊന്നുല്ല്യ. അല്ല സുഖയെന് കൂട്ടാനൊക്കെ സ്കൂൾക്ക് പ്രത്യേകം കൂട്ടാനച്ചിട്ടുണ്ട് ഇപ്പൊഴാ ക്ക് വണ്ടി തട്ടിന്റവശ്യം റസ്റ്റിലല്ല. ആ ഇപ്പൊ ഹോക്കി ഇ മൂന്നാസം കൂടി കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞേനെ ആഹ്. മൂന്നാസം കൂടി കഴിഞ്ഞിട്ടാണ് പോവാഞ്ഞ് അറിഞ്ഞത്.
കാര്യായിട്ട് എന്തോ പറ്റീനോ?
പയ്യ ഷോൾഡർ പൊട്ടിക്കണ് വ വാരി എല്ല് പിന്നെ താടി പല്ല് എല്ലാം കൂടിതായിട്ട് അവിടെന്താ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിക്കാണ്ട് എന്താ സാനം വെച്ച്ക്കണ് ഇഞ്ഞിപ്പ അത് എടുത്ത് ഒഴിവാക്കണ ടൈം കഴിഞ്ഞിക്കണ് മൂപ്പര് പോവാ പോവാ പോവാ ഇന്ന് പോവാൻ ഇന്നും വന്നില്ല ഇനിയിപ്പോ ഇന്ന് ഇന്ന് ഉച്ചക്ക് പോവാ നേരത്തെ പറഞ്ഞ നമുക്ക് നാളെ പോവാ മൂ നാളെ സമയാ അപ്പഞ്ഞി ഞാൻ ഇല്യ റ്യാവോ ഞങ്ങനെ മടിച്ച് മടിച്ച് നിക്കാണ്. പോവാ പോവാ അപ്പ എന്താ ഈ സാധനം ഇട്ക്കുമ്പോ വേദന ഉണ്ടാവുംന്ന് തോന്ന്ണ്ട് നമ്മള കയ്യ്മേലൊക്കെ എല്ലൊക്കെ പൊട്ടിയാ കമ്പി ഇടൂലേ, അതേപോലെ താടി ഭാഗത്ത് എന്തോ പ്ള് എന്തോ സ് സാനം വെച്ച്ക്ക്ണ് പ്ലേറ്റ് എന്തോ ഒരു പ്ലേറ്റിന്റെ പേരർഞ്ഞ്. ആ അതന്നെ അത് വെച്ചേക്ക്ണേലാ.
പൊർത്തങ്ങനെ എന്തോ പറ്റിയാലങ്ങനാണല്ലോ പ്ലേറ്റ് വെക്കാന്നറിയും.
ആഹ് പ്ലേറ്റ് വെക്കാർഞ്ഞ്. അപ്പൊ അത് പറഞ്ഞിട്ട് ഇട് ക്കാൻ പർഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് പറഞ്ഞതാ. അയിന് പോയിട്ടില്യ. ഐൻ്റെടീകൂടിപ്പോ പിന്നീം
സൈക്കിൾമന്നാ?
ഞങ്ങ് അല്ലല്ല വണ്ടി ഞങ്ങളെ ബൈക്ക് ഞങ്ങള് ഞങ്ങളെ വീട്ട്ന്ന് വെരേനി. അപ്പൊ ഞങ്ങളെ വണ്ടി മ്മല് വേറെ ബുള്ളറ്റ് വന്ന്ട്ച്ച്.
അയ് ശെരി, ആ.
ആവ് അങ്ങനെ വേറെ വണ്ടി വന്ന് ഇട്ച്ച് മൂപ്പര്ക്കും കുട്ടിക്കേ മപ്ലക്കും കുട്ടിക്കേനി കൂട്തല് ഞങ്ങക്ക് രണ്ടാക്കും വേറെ കൊഴപ്പൊന്നുല്ലേനീ.
ഏ
ഇപ്പ രണ്ടാക്കും കുട്ടിൻ്റത് സീരിയസേനി. കുട്ടിൻ്റെത്പ്പൊ പേതായി കുട്ടിനിം കാ ണിക്കാൻ പർഞ്ഞ ഡേറ്റ് ഐക്ക്ണ്. ആ ഞാനുണ്ടേന്ന്. ഞങ്ങക്ക് കൊഴപ്പൊന്നും ഞാനാണ് ചെന്ന് വണ്ടി തെർച്ച് ആ കാത്തതാണ്. ഞാനാണ്ട് ചെന്നൊണ്ട് നമ്മള് എവിടെം പോയി ഇര്ന്ന പോലാണ്ട് ഇര്ന്ന്. വീണതൊന്നല്ല ആടീ നമ്മളീ കുത്തിരിക്കൂലെ അതേമാരി എവ്ട്ന്നാ മേല ന്ന് വന്ന് വീണമാരി ആണ്ട്ഇര്ന്ന്. ഐല്ങ്ങട്ട് ഇന്റെ ഊരെല്ലാംകൂടി ഒരു വേ ദന വന്ന്. പക്ഷെ നമ്മള് അപ്പ അതൊന്നും ശ്രദ്ധിക്കാതെ ഇന്റെ മൂത്ത മോനന്തേയ്ത് ക്ക്ണ്. ആ സമയത്ത് നീച്ചന്നാണ്ട് ഇമ്മച്ചിക്കന്തേം പറ്റ്യേ കുട്ടി ഞാനും ഞാനു ഓനും കൂടി കുട്ടിനെ തപ്പാണ്. കുട്ടിനിം വാപ്പാനിം നോക്ക്യപ്പ വാപ്പാന്റെ തോളത്ത്ണ്ട് കുട്ടി മുണ്ടാതെ ഒർങ്ങി കെട് ക്കുമ്പോലെ കെട്ക്ക്ണ്. എല്ലാരും കൂടി വർത്താനം പറഞ്ങ്ങാണ്ട് വരേനി, മുണ്ട്ണില്ല്യ. ആ വേ അപ്പങ്ങട്ട് കുട്ടീ മുണ്ട്ണ്ല്ല്യാ മറ്റേ ആള് എന്തെ ഇൻ്റെ മാപ്പ്ള എന്തെയ്ത് ആഹ് ആന്നർഞ്ഞ്ങ്ങാണ്ടവ്ടെ കെട്ക്ണ് ശോൾഡർൻ്റ ട്ത്ത്ണ്ട് കുട്ടി തലവെച്ച് നമ്മള് ഒർങ്ങുമ്പോലെ കെട് ക്ക്ണ്. ആ രങ്ങെണ്ടല്ലോ ആലോയ്ക്കുമ്പോ ഇപ്പളും ഇക്ക് മനസ്സ്ക്കൊരു പേടി ഒരു നെട്ടലാണ്. അങ്ങനെ ഞാന് ഏഹ് ഞാനും ഇന്റെ മൂത്തമോനും കൂടി കെട്ന്ന് അർള വേം കുട്ടിനെട്ത്ത്ട്ട് കുട്ടി മു മണ്ട്ണ്യ്യ അപ്പത്തിന് വൈക് വയീ കൂടി പോണ ഓട്ടർക്ഷ വന്ന് നിർ ഇല്ല്യ ഐല് വേറെ ആൾക്കാര്ണ്ട് ഓര് എർക്കി. ആ ചെക്കന് ഇന്റെ കുട്ടിനെ മേ ക്കാണ്ട് എന്തെയ്ത് കൂ തൂക്കി ഇങ്ങനെ പിട്ച്ച്ക്ക അപ്പൊ ഞാൻ പർഞ്ഞ് ഒന്ന് എളക്ക്യോക്കൂടീന്നർഞ്ങ്ങാണ്ട് ആ കുട്ടിനെ രണ്ട് കുൽക്ക് കുൽക്യപ്പോ കുട്ട്യാണ്ട് കര്ഞ്ഞ് പിന്നെ ഞങ്ങളാ വ ണ്ടീല് കേറ്റുമ്പോ ഇൻ്റെ മാപ്പള്നെ കേറ്റാന് വേറെ വണ്ടി ഇയ്യല്ലോ എല്ലാരൂടി കേറ്റാൻ പറ്റ്ണ്യ്യല്ലാ. അപ്പൊ അവരെ കൊണ്ടരാന് വേ അപ്പത്തിന് വേറെ വണ്ടീല് അവരിം കൊട്ന്ന് ഞങ്ങള് ഞങ്ങ ത്ത്ള്ള ഹോസ്പിറ്റല്ക്ക് കൊണ്ടോയി അവ മറ്റാളിം കൊട്ന്ന്. കുട്ടി ചീറീട്ട് അപ്പന്താ ചോരോണ്ട് കളി പിന്നെ ഹോസ്പിറ്റല്ല് ക്ക് എത്യപ്പളാ ണ് മനസ്സിലായത് ചൗടിൻ്റെള്ളു ക്കൂടെങ്ങനെ കുട്ടിക്ക് ചോരങ്ങനെ വെരാണ്. ഐലാണ് ആകെ പേടി തലക്ക് തട്ടീത ല്ലാ കയ്യിനും കാലിനൊന്നും കൊഴപ്പല്യ. കൈമലൊക്കെ നർച്ച് മുറിണ്ട് കയ്യൊക്കെങ്ങട്ട് ചോരോണ്ട് പക്ഷെ കയ്യിനൊന്നും കൊഴപ്പയ്യ. തലൻ്റെ ഉള്ളില് എന്തോ പറ്റീക്ക്ണ് അതാണ് ചൗടിന്റെ ഉള്ളി കൂടെ ചോര നിക്കാതെ വര്ണ്. സിസ്റ്റർമാങ്ങനെ ചോര ഒപ്പി കൊടുക്ക്ണ് നിക്ക്ണ്ല്യ അപ്പളാണ് ഇന്റെ മാപ്പൾനിം കൊട്ന്നത്. ആ അ ൻ്റെ മാപ്പൾനിം കൊട്ന്ന് മാപ്പൾനെ അപ്പൊർത്തെ ഒരു തില് കെട്ത്തീക്ക്ണ് അപ്പൊ മാപ്പളെ കവെളെല്ലാം കൂടി ഇങ്ങട്ട് ചീർത്ത് മുട്ടീക്ക്ണ് ആരാന്ന് അറിണില്ല്യ അഹ് കാല് കാലൊക്കെ നെർച്ച് ചോരേല് ആ കാലൊക്കെ കൊർ നർച്ച് ചോരേലാ അപ്പഴും മൂപ്പര് കുട്ടിയോടേന്നാണ് ആതില് ചോയ്ക്ക്ണ് കുട്ടിക്ക് എന്തേം പറ്റീക്ക്ണാച്ച് ട്ട് അങ്ങനെ കുട്ടി കരഞ്ഞിട്ട് നിക്ക്ണ് കുട്ടി കരച്ചില് നിക്ക്ണിയ്യ വേദനോണ്ട് വയങ്കര കരച്ചില് അങ്ങനെ അവിട്ന്ന് എ എന്ത് സ്കാൻ ചെയ്യാൻ നോക്കീട്ട് അവിട്ന്ന് സമ്മയ്ക്ക്ണിയ്യ മ്മളെ ഉള്ള്ക്ക് കെടത്തീട്ട് എം ആർ ഐ സ്കാനിങ് എന്താണ്ടല്ല ഉള്ള്ക്ക് കെടത്തീട്ട്ള്ള ആ അങ്ങനെ എളകീട്ട് പറ്റ്ണിയ്യ അങ്ങനെ അപ്പോത്തിന് എന്റെപ്പിം അപ്പ ന്റെ ഫോണൊക്കെ തെറിച്ച് വണ്ടി ബേഗ് അ തോള്ള്ല് ഉണ്ട് പക്ഷെ ബേഗിന്ന് ഫോണ് തെറിച്ച് പൊയ്ക്ക്ണ് അങ്ങന ഉം ചെക്കന്മാരെ കയ്യി ഫോണുണ്ടാവും ഇനി പ്പാനെ വി നമ്പറ് അറീല ആരെ നമ്പറും കാണാതറിയല് എന്റെമ്മാന്റെ നമ്പറ് മാത്രം കാണാതറിം ഈ ചെക്കമാര് രണ്ടാളും നാട്ട ചെക്കന്മാരാണ് അപ്പൊ ഞാനാ ചെക്ക് കൊടുന്ന ചെക്കന്മാരോട് ഇങ്ങനെ പറഞ്ഞ്ന്റെപ്പാനെ ഇത്രീസായി ന്റളാപ്പാന്റെ മോന്റെ പേരും പറഞ്ഞ മെമ്പറ് ഞങ്ങളെ അയൽവാസിന്നേണ് ഒന്നും ആ രിം കിട്ട നമ്മളെ സക്കത്താക്കാനെ വിളിച്ചുടീന്നറഞ്ഞ് മെമ്പറിനെ വിളിക്കാം പറഞ്ഞ് അപ്പോത്തിന് ഈ ആള് ഈ ആൾക്ക് ചെക്കന്മാര് ഇന്റെ പ്പാനെ ഇഞ്ഞ് എളാപ്പാന്റെ മോനെ കിട്ടിട്ടാന്നാവം ഇന്റെ പ്പാക്കും വിവര കിട്ടിക്ക്ണ് നമ്പറ് ഇന്റെപ്പണ്ട് ഞങ്ങളെ ഗേറ്റിന്റെ അവടെത്തിയപ്പള് മെമ്പറ്ണ്ട് വണ്ടി ഇട്ത്ത് വര് ആ ഇപ്പൊ വേം കേരി ക്കോളീന്നറഞ്ഞിങ്ങാണ്ട് ഇപ്പാനെ കേറ്റി അവര് എത്തി ഞാനെന്തെയ്ത്ക്ക്ണ് ചെയ്തിട്ടുന്നേ ഇന്റെമ്മാന്റെ നമ്പറിക്കടിച്ച് ഇക്ക് മ്മാന്റെ നമ്പറെ കാണാത റിയൊള്ളൂ അങ്ങനെ ഇ നാത്തൂന് നാത്തൂന്റെ ഉമ്മച്ചേ ഡ്രസ്സ് ഒന്നും അടുത്തത് നാത്തുനാണ് ഫോൺട്ത്തത് അപ്പ അനിയത്തിന്റെ മാപ്പ്ളക്കാണ് പിന്നെയും കൊറച്ചൊക്കെ ഒര് ഇത്ള്ളത് ഇമ്മാനോട് പറയാനും വെയ്യ പിന്നെ എറങ്ങി വര ധൈര്യം ഉള്ളത് പിന്നെ ഓന്റെ കയ്യാണ് പിന്നിം കുറച്ച പ്പൈസ ഇള്ളത് എല്ലാ പ്പോ ആരോടാ പറ്യ അവന്ന് ഇവിട തിരൂര് പൈ പൈസയും വാണല്ല അങ്ങനെ അവന് തിരൂര് ജീട്ടക്കില് എം ഡി ആയിക്കാണ്ട് ജോലിയ്യാണ് അവന്റേതാണ് കമ്പ്യൂട്ടർ കോളേജ് ഇണ്ടല്ലാ ജീട്ടക്കിന്റെ ആ അദില് അങ്ങനെ അവനോട് പറയാൻവരാ അങ്ങനെ അങ്ങനെ വണ്ടി തട്ടിയിട്ട് ഹോസ്പിറ്റലിലാണ് അറിഞ്ഞ് അവനോട് പറയാൻ പറഞ്ഞ് ഇപ്പിം ഇവറും എളാപ്പാന്റെ മോനൊക്കെ അവിടെത്തി പിന്നെ ഇബനു അനിയത്തിന്റെ മാപ്പളിം എത്തി അനിയത്തിന്റെ മാപ്പളിം ഇന്റെ മൂത്ത മോനും കൂടി കാർ ഇന്നും വന്ന് ഇന്നിം ഇന്റെ കുട്ടിനീം മാപ്പെൾനിം കൂടി ഒരു ആംബുലൻസില് കേറ്റി ഇപ്പിംണ്ട് എന്റെപ്പിംണ്ട് അങ്ങനാ കോട്ടക്ക അൽമാസ് ക്കൊടുന്ന് അൽമാസ്ക്കൊണ്ടരു ബൊക്കെ കുട്ടി നൊലോള്ച്ചിട്ട് അങ്ങനെ ആ എല്ലേതുംണ്ടാവും അവു ടുന്ന് പിന്നെ നമക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലാണ് അവര് വേറെ ഹോസ് പിറ്റൽക്ക് ആ മെഡിക്കൽ കോളേജ്ക്ക്‌ ആ ആ അങ്ങനെ അവിട്ക്ക് കൊണ്ടോയപ്പോ മാപ്പളന്റെത് കൊഴപ്പല്ല്യ ആ ഷോൾഡറ് പൊട്ടിക്ക്ണ് വാരി ഭാഗം പൊട്ടിക്ക്ണ് എന്നാലും കൊഴപ്പല്ല്യ നമുക്ക് ജീവൻ കിട്ടും എന്ന ഒർ താടിയെല്ലും അതൊ കൊറച്ച റെസ്റ്റ് ഇട്ത്താ ശരിയാവുന്ന കുട്ടിന്റെത് തലക്ക് കേടുണ്ടാന്നുള്ളെ അറീലല്ലാ ചോരങ്ങനെ വര് ല്ലേ അങ്ങനെ കുട്ടിക്ക് വേദനക്കുള്ള മരുന്നൊക്കെ കൊടുത്തപ്പോ കൊറച്ചൊരു ആശ്വാസം പിന്നെ ഒറങ്ങുംപിന്നെ ഒന്നുറക്കത്തിന നീക്കുമ്പോത്തിന് ഓരോരുത്തര് വന്ന് ങ്ങാണ്ട് ഇങ്ങനെ നോക്ക്ല്ലേ അപ്പോത്തിന് മുറിയും ഇതൊക്കെ ഒന്നിങ്ങനെ ഡ്രസ്സിങ്ങൊക്കെ ചെയ്യും ഇതാക്കുമ്പോത്തിന് കുട്ടിയൊ ണരും അങ്ങനെ സ്കാനിങ്ങ് ഇടുത്ത പ്പോ തലന്റെ ഉള്ളില് തലോട്ടിക്ക് നാല് പൊട്ട്ണ്ട് ന്നറഞ്ഞ്
ആഹ് അതെ
ഉള്ളി കയറ്റ് അതാണ് ചോര ഇങ്ങട്ട് ചെവിന്റെ അവിടക്ക്ള്ള ഏതോ നെര പിന്നെ തട്ടീക്ക്ണ് ചോര തലച്ചോറ്റിക്കാണ്ട് പോയിട്ടില്ല്യ അത് കൊണ്ട് കെയ്ച്ചിലായി അ വേഗം ഐ സ്യൂക്ക് ആക്കണം അത് പറഞ്ഞ് അങ്ങനെ ഒരു അഞ്ച് നാലീസം അവന് ഐസ്യൂല് എന്റെ മാപ്പള ഒര് ആറേയീസം ഐസ്യൂല് ആ ഓപ്രശത്തിന് കൊണ്ടേയപ്പം മൂപ്പര് മൂപ്പര്ക്ക് ഓപ്രശത്തിന് കൊണ്ടോയപ്പം ഇത് കിട്ട്ണിയ്യ ശ്വാസം കിട്ട്ണിയ്യ
ആ ശരി ആ
ഓക്സിജൻ കിട്ടണില്ല്യ. ഓക്സിജൻ കൊറവ് അപ്പൊ എന്താണ് കുട്ടീനേം കാണണില്ല്യ, എന്നെ കാണ, നിക്കും എൻ്റെ മൂത്തമൊക്കും കൊഴ ല്ല്യന്നുള്ള മനസ്സിലേക്കുന്നേ. പക്ഷെ കുട്ടിന്റെ കാര്യ, ഇത്, പിന്നെ, ഞങ്ങൾ, എല്ലാരും, കൂടി, ഒരു സ്ഥലത്ത് നിർത്തി. ആ കുട്ടീനെ ഐ സി യു കൊണ്ടോയി. മുപ്പരെ, മൂപ്പരെ, ഓപ്രശ്ത്തിന് അത്, അങ്ങനെയും, കൊണ്ടോയി. പിന്നെ കുട്ടീനെ കാണണില്ല. അതുവരെക്കെ കുട്ടി കരയണ സൗണ്ട് കേക്കണ്ട്. പിന്ന കുട്ടീനെ നാല് ദിവസായിട്ട് കുട്ടിനേം കാണണില്ല്യ. ന്റേം കാണണില്ല്യ എന്നെ, കണ്ടാ, പിന്നെ, കുട്ടി അടേണ്ട്ന്നുള്ളത് പ്പണ്ടാവോ, അങ്ങനെ മൂപ്പേര്ക്ക്ത് ആദ്യഴ്ച ആ മൂപ്പർക്ക് ഇത് ആലോച്ചി ട്ട് അണക്കാരം ഓക്സിജൻ കോർഞ് വര പ്രസവത്തിന് തിയേറ്റർക്ക് കേറ്റിട്ടാ പറ്റണില്ല അങ്ങന പിന്ന, അങ്ങനത്തെ, ഐ സിക്കനെ തിരിച്ച് കൊടുത്ത്. അങ്ങന, പിന്നെ, ഇന്ന, കുട്ടീനെ, ഐസീൻ്റെത്ത് ഒരാള് വന്നിട്ട് പിന്ന അങ്ങ ട്ട്, പറഞ്ഞയച്ചിട്ട്, കുട്ടിക്ക്ഴപ്പില്ലാന്ന് പറഞ്ഞാളേന്ന്, പറഞ്ഞയച്ചി അനതായി പിന്നെയാണ് ഓപ്രശ്ത്തിന് മൂപ്പരെ കേറ്റിയത്. കുട്ടിൻ്റെത് പിന്നെ കുറച്ച റെസ്റ്റ് ഇതാക്ക കാണോ പറയാൻ ആയിട്ടില്ല ബുദ്ധിമുട്ടാണ്ട് പറഞ്ഞിരിക്കുന്നന്ന് പറഞ്ഞ് അങ്ങനെ സമാധാനയിട്ടൊരു പത്ത് പത്ത് പതിനഞ്ച് ദിവസം പോലെ പതിനഞ്ച് ദിവസം പോലെ ഞങ്ങള് രണ്ടുട്ടരും
ഞാനേ, ആരോ ഒന്ന് വന്നൊക്കെ നോക്കട്ടെ, ഞാനിപ്പം അങ്ങോട്ടേ വിളിക്കിയേ. ആ